ഹലോ ആഹ് എന്താ കട്ടായി പോയി?
ആഹ് മറ്റേ ലിമിറ്റ് ലിമിറ്റായിട്ട്ണ്ടാവും ആയിന്ന് തോന്ന്ന്നു. ലിമിറ്റായിട്ടാ തോന്ന്ണു പിന്നെ ഒന്നും ക്ലിയർ കേക്ക്ണ്ടായിര്ന്നില്ല. ആഹ് അപ്പം ഉം പണ്യെളൊക്കെ കഴിഞ്ഞു ഉം ക്ക മീൻകറി വെച്ചതുണ്ട്. അയിട്ടില്ല പിന്നെ ഇനി ക്കൽക്ക മത്തി ഉം മീൻ ഇന്നലെ ഇന്നലെ വെച്ചതാ
ആഹ് എന്നന്ലേ താവടെ രാത്രി മീന് കൊടന്ന്ണ്ടായി. ഇതിനെ വണ്ടിക്കാര് കൊടുന്ന്ണ്ടായിര്ന്നൈ ആഹ് അപ്പൊ അവരെന്ന് വാങ്ങിയതാ ഇന്നലെന്നെ നാലും എന്റെ ബാക്കി ബാലൻസ് ഉണ്ട് പക്ഷെ കൂട്ടിട്ടില്ലേ ഇനി പറഞ്ഞില്ലേ വൈകിട്ട് അമ്പലത്തി പോണന്ന്
ആഹ്
അപ്പ കൂട്ടണ്ടാച്ചിട്ടാ
ആഹ് അതെ അപ് പിന്നെ ഇങ്ങനെക്കെ ഒഴിവാക്ക നല്ലത്
അങ്ങനെ ഇഷ്ടാണോ അങ്ങനെ അമ്പല്ത്തേക്ക് പോണത്
ആഹ് അമ്പലത്തി പോന്ന ഇഷ്ട പിന്നെ എനിക്ക് എപ്പഴും പോവാൻ പറ്റ പറ്റിയൊരു ഇതല്ല സാഹചര്യല്ല അപ്പൊ പിന്നെ പറ്റാവുന്ന സമയൊക്കെ പോകും
ആഹ് ആഹ് ആ ഈ ഒരു യൂട്യൂബർണ്ടേ ആ യു ട്യൂബർ ഇങ്ങനെ അവരിടെ വീട്ടിലിങ്ങനെ സാമ്പ്രാണി ഒക്കെ കത്തിക്കിണിണ്ട് ഇവിടങ്ങനെ കത്തിക്കുന്നതിനെ കുറിച്ച് എന്ത പറയോ
സാമ്പ്രാണി ഏഹ് എന്തിലാ കത്തിക്കണേ
വൈകിട്ട് ഇങ്ങനെ നമ്മള്
അല്ല ആഹ് വിളക്ക് അത് കൊഴപ്പൊന്നുല്ല ആഹ് ഇല്ലാതെ നമ്മളീ കർപ്പൂരൊക്കെ കത്തിക്കുന്ന പോലത്തെല്ലേ
അതെ അല്ല ചിലരിങ്ങനെ പറയിണ്ട് അതിങ്ങനെ പോസിറ്റീവ് എനർജി വരാൻ വേണ്ടിട്ടാണ് നല്ലത് ണാന്നൊക്കെ പറയണകേക്കെ അങ്ങനെയൊക്കൊ പറയണ കേക്ക ഞാനത് കാരണം ഇവിടെ വിള കത്തിക്കാൻ പറ്റാറില്ലേ ഒരാള് കഴിയുമ്പോത്തന ഒരാളാകും അപ്പൊ വെക്കാൻ പറ്റ റ്റാറില്ല അപോ ഞാനിപ്പ ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ കാരണം നമു നെഗറ്റീവ് ഒരു ഫീലല്ല എപ്പോഴും അപ്പൊ അത് കാരണം ഞാൻ ഇങ്ങനെ ഇൻസ്റ്റലൊക്കെ നോക്കിയപ്പൊ ആഹ് ചേച്ചി ഇങ്ങന പറയിണ്ട് സാമ്പ്രാണിങ്ങനെ കത്തിക്കുന്നത് നല്ലതാണ് അപ്പൊ അവരെന്നും ഇങ്ങനെ കത്തി അവരെ കാണിച്ചാൽ നല്ലൊരു പോസിറ്റീവ് ഒരു വൈബക്കെയാണ് ർട വീട്ടിലേ കാണുമ്പോ തന്ന ഒരു വീഡിയോ കാണ്പോ തന്ന നല്ലൊരു ഇതുണ്ട് ചെലപ്പോ അതുപേലെ ആവില്ല പക്ഷേ കാണുമ്പോ പോസ്റ്റീവ് എനർജി കേറ്ണ്ട്. അപ്പ ഞാ ഇന്നാള് കടേ പോയപ്പോ ഇങ്ങനെ സാംബ്രാണി അവ്ടെ ഉണ്ടോയ്ച്ചപ്പം അവര്ണ്ട് പർഞ്ഞപ്പോ ഞാ ഇങ്ങനെ വങ്ങിണ്ടായി. ഒരു പെട്ടിങ്ങനെ വാങ്യോ. ഞാൻ എന്നും വൈകിട്ട് പ്പ ഇങ്ങന കത്തിച്ച് വെക്
ആഹ് അയ് നല്ലതായി നല്ലതായിരിക്കും.
ആഹ് അയ്ന് ശേഷം പിന്നെ കൊർച്ച് കൊഴപ്പില്ലാത്ത പോലെണ്ട്ട്ടോ നല്ലൊരു സുഖം നല്ലൊരു ആ ഒരു എനർജി ഇട്ടണ പോലെക്കെ തോന്ന്ണ്ട്. നമ്മളത് വിശ്വസിക്ക കാര്ണെ തോന്നണേ
അ അത് ശരിയാ നമ്മൾ എന്തൊരു കാര്യം വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് വരും ഉം അത നമ്മൾ ഈ വിശ്വാസം ഇല്ലാണ്ട് എന്തെങ്കലുമൊക്കെ ചെയ്താലാണ്
ആഹ്
അപ്പൊ നമുക്ക് നല്ലരു കാര്യണെങ്കിൽത് വിശ്വിച്ചിട്ട് ചെയ്യുന്ന തന്നെ
ആ അപ്പൊ അമ്മ പറയുമ്പോ അത് അലർജി ഉണ്ടാവും എന്നൊക്കെ പറയും എിക്കച്ച എപ്പഴും തുമ്മലാണ് പക്ഷെ അത് കത്തിക്കുമ്പക്കഞൻ തുമ്മലന്നും വരാറില്ല എനിക്ക് ഈ വെള്ളത്തില് തണുത്ത വെള്ളത്തില് കുളിക്കുമ്പോഴൊക്കെയാണ് ആല രാറോ ഇതിന്ന മണം ഇത്ര ഒന്ന ഇനി ഉണ്ടാവാ ഞ മതി അ ഞാൻ തുടരാന്ന് വിചാരിക്കണ നല്ലത നല്ലൊരു ഫ്രഷ്നെസ് കിട്ടണ്ട ഇങ്ങനെ ഒരു മണ നല്ലരു ഫീല് ആ
ഭയങ്കര ഇഷ്ട ആ ഞ ആ താ ചിന്ന് വീണ്ടന്റെ തൊട്ടപ്പുറത്ത് വീട്ടില ആൾക്കാ എഴും കത്തിക്കുവും അത് ആ അവര് എപ്പഴും മണം നമ്മുടെ വീ വരും ആ ഡെയലി അവരെ സംഭ്രാണിക്ക് കത്തിക്കും
അതെ എന്ത് എന്താ അതിന്റെ പേര്ന്ന്റിയോ ചിലത് നല്ല മണാണ് ചിലത് അത്ര മണാണ്
ആഹ് എനീക്ക് അതിൻ്റെ പേര്റിയില്ല സാമ്പ്രാണി എന്ന് പറഞ്ഞാ കിട്ടും കിട്ടുന്ന തോന്നുന്നു
ഞാൻ വാങ്ങിയപ്പോ മറ്റേ പണ്ട് കാലത്ത്ണ്ടാന്ന ഒരു ദേവി ഇങ്ങനെ വളഞ്ഞു നിൽക്കണ പോലത്തെരു പിക്ച്ചറക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ചതുരക്കെട്ട ആയിട്ടുള്ള കിട്ടിയത് പക്ഷെ വീഡീയോയിലെ കണ്ട ഇങ്ങനെ ഒരു കൂർത്ത പോലുള്ള ഒരു പിരമിഡ് പോലെ രു അങ്ങനത്തക്കെ കണ്ടത് പക്ഷെ അത് കിട്ടിരില ഞാൻ പോയപ്പോ എന്നല്ല മണാണ അങ്ങനെ പറയണ കേക്കാം ചില ചല ആ ചെതല്ല ഫ്രാഗ്രൻസ് എല്ലാം ഇണ്ട് തോന്നണ
ആഹ് കിട്ടുന്നുന്നത് മേടിച്ച് ഉപയോഗിച്ചു നോകാം എന്നിട്ട് മറ്റേത് കിട്ടുന്ന സമയ ആണെങ്കിൽ
ആ
എന്നിട്ട് ഏതോ നല്ലത് നോക്കിയാൽ മതി
യൂട്യൂബിൽ ഇണ്ടിട്ടാ അങ്ങനെ കൊറെേ വീഡിയോസ ഒക്കെ എന്തൊക്കെയ കൊറെ പേര് രമച്ചോ ആ ന പിന്നെ എന്താ എന്തൊക്കെ ആ അങ്ങനത്തെ എന്തൊക്കെയ കത്തിച്ചാലും മതിന്നൊക്കെ ആ ആ അങ്ങനെ ഇനിയിപ്പൊ പരാക്കൊക്കെ തട്ടണേനും നല്ലതാ അത്രേ നമ്മള ഉപ്പും മുളക് കുഴിഞ്ഞിടലേ ആഹ് അത് കത്തിച്ച വെച്ചാണ്ടീന്നക്കനെ പറയണ കേ ആ അങ്ങനെ ഞാന് കൊറെ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിട്ടാ അല്ലാ അങ്ങനെ നോക്കുമ്പള് അമ്മുക്കൊര് സന്തോഷം കിട്ടണ്ച്ച്
ഉം അതേ പിന്നെ നമ്മക്ക് എന്താ ഇഷ്ടെങ്കി അത് ചെയ്യും നമുക്ക് സന്തോഷം കിട്ടുന്നത് നമ്മള് ചെയ്യാ അല്ലാണ്ട് നമ്മളെങ്ങനെ സന്തോഷം കണ്ടെത്ത്അ നമുക്ക് ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് ഇഷ്ടള്ളത് ചെയ്യണം
ആഹ് പിന്നെ ആരെങ്കിലും ഇങ്ങനെ നെഗറ്റീവൊക്കെ ഇങ്ങനെ നേരിട്ട് നമ്മളോട് ഇങ്ങനെ പറയുമ്പളൊക്കെ ഇങ്ങനേ എന്താ അയിന് പ്രതികരിക്കാറ്
ഞാൻ മൊഖത്തടിച്ച പോലെ പറയും
ഏഹ് അല്ല നമ്മളിപ്പതറിഞ്ഞില്ല്യാ ആരേലും പറഞ്ഞ് കേട്ടിട്ടാണെങ്കിലോ
അത് ഞാൻ പറയില്ല ഇപ്പൊ ഒരാള് എന്നെക്കുറി ച്ച് ഇങ്ങനെ പറഞ്ഞൂന്ന് മറ്റൊരാളോട് പറയുവാണെങ്കി അതിനൊന്ന് ഞാൻ പ്രതികരി ക്കില്ല ആഹ് കാരണം നമ്മള് നമ്മള് ആഹ് നമ്മള് ജീ ഞാനെൻ്റെ കണ്ണില് കണ്ടതും ഞാനെന്റെ ചെവീല് കേട്ടതും ഞാൻ വിശ്വസിക്കൊള്ളൂ ഇപ്പൊ ഒരാള് ഇങ്ങനെ പ് പറഞ്ഞു എന്ന് പറയുമ്പ നമ്മളയിന് പ്രതികരിക്കണ്ട കാര്യവില്ല്യല്ലോ എന്നോട് നേരിട്ട് ട്ടെന്തേലും പറഞ്ഞാ അയിനുള്ള മറു
പക്ഷെ അവരോടൊരു ദേഷ്യം തോന്നില്ലേ അപ്പോ
ഇദ് അപ്പ ദേഷ്യം തോന്നിയാലും പിന്നെ ഞാൻ മനസ്സില് ദേഷ്യം വെച്ചിരിക്കില്ല ആഹ് നമുക്കാ ഒരു പറയുമ്പഴത്താ ഒരു ദേഷ്യേള്ളു നമ്മളാ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പിന്നെ എനിക്കതങ്ങ് അതപ്പഴേ ഞാനങ്ങ് വിട്ട് കളയും അത്പ്പ ആരോടാണെങ്കിലും ആഹ് നമുക്ക് ആ ദേഷ്യം വരുമ്പള്ളാ ഒരിതേ ഉള്ളൂ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അ നമുക്കാരു ദേഷ്യങ്ങ് മാറിക്കിട്ടൂലോ ഉള്ളില് വെച്ചിരിക്കുന്നേങ്കാട്ട് ട്ടിലും നല്ലത് ഇപ്പെന്റ ഫ്രണ്ട്സിനോടാണെങ്കി പോലും നമുക്കെന്തേലും ദേഷ്യം വന്നു കഴിഞ്ഞാ അതപ്പോ പ്രതികരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാ എടീ എന്തെടീ നീയെന്നെ വിളിക്കാൻ അങ്ങനെ സംസാരിച്ച് സെള്ളുവാ അഹ് അതുകൊണ്ട് പിന്നെ കൊഴപ്
ആ
ആ നമ്മള്
ക്കിയങ്ങനല്ലേ ക്കി എന്തേലെക്കിങ്ങന അറിഞ്ഞഴിഞ്ഞാല് നമ്മളെ കുറിച്ച് എന്തേലൊക്കനെ പറഞ്ഞ് കഴിഞ്ഞാല് ഞാൻ പറയും പക്ഷെ എന്നാലുക്ക്യത് മനസ്സിന്നങ്ങ്ട്
മനസ്സിന്ന് പോവൂല്ലാല്ലേ പിന്നെ നമ്മളത് അന്നെ മനസ്സിലിട്ട് ട്ടോണ്ടിങ്ങനെ ഇരിക്കുമ്പ നമുക്കൊരിതല്ലേ പിന്നെ നമുക്ക നമ്മളിത് എൻ്റയ്യോ നമ്മളെ പറ്റി അങ്ങനെ പറഞ്ഞു പിന്നെ നമ്മളതിനെ കുറിച്ചോർത്ത് സങ്കടപ്പെടണം അല്ലേ ആഹ് അപ്പൊ പിന്നെ നമ്മളാവശ്യില്ലാത്ത എല്ലാ ടെൻഷനും നമ്മള് വെരു ത്തിയെക്കണം അപ്പോ അതിനൊന്നും ചെവി കൊടുക്കാതിരിക്കേറ്റവും നല്ലത് ഇപ്പൊ നമ്മളൊരു പുറത്തെക്കൊരു ജോലിക്ക് പോയാ പിന്നെ നമ്മളെ ഇഷ്ടം പോലെ പറയാനാൾക്കാരിണ്ടാവും
ആ
ഒന്ന് ഒരുങ്ങി നടന്നാ പറയും ഇല്ലേ നമ്മളൊന്ന് ലിപ്സ്റ്റിക്കിട്ടാ അല്ലെങ്കി നല്ലൊരു ഡ്രസ്സിറ്റാ ഒക്കെ കുറ്റം പറയാനാൾക്കാരുണ്ടാവും അത് ശ്രദ്ധിക്ക്യേ ചെയ്യാതിരിക്ക്യാ നല്ലത് ഇപ്പ ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ പോവുമ്പ തന്നെ ഞാനത്യാവശ് ലിപ്സ്റ്റിക്കൊക്കിട്ട് പോവുമ്പോ പറയുന്നുണ്ടാവാട്ടോ ആൾക്കാര് ഇഷ്ടംപോലെ ആൾക്കാര് പറയുന്നുണ്ടാവും നമ്മളത് ശ്രദ്ധിക്കാതിരുന്നാ മതി
അയ് ശരി
ശ്രദ്ധിച്ച് നമ്മളെല്ലാത്തിനും ചെവി കൊടുത്ത് ത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാ നമുക്ക് അതിനേ നേരണ്ടാവൂ ഒരാടിയില്ലേ അത് അതെ അതേ പറയുന്ന്
അതെ ഇട്ട് തൊടങ്ങിയാണ കാലായി അല്ലിവിടെ അങ്ങനെണ്ടാവറ്ത്ട്ടോ ഞങ്ങടീ ഏരിയേല് പറയുമ്പഴേ അങ്ങൻ പറ പ്രായായിട്ട്ള്ള ആളുകളൊന്നങ്ങനെ ചുരിദാറൊന്നു ഇടില്ല്യ അപ്പോ ചെലയാളുകളക്ക് ക്കെ കൊറച്ച് പ്രായള്ള ആളുകളൊക്കെപ്പോ ഇടല് തൊടങ്ങിയാണ് ട്ടോ അപ്പൊ അങ്ങനെ ഇവിരിട്ട് പോവുമ്പോ ആഹ് എന്ത് ന്തപ്പൊ ഈ പ്രായത്തിലാണ്
ഹ്‌ അത്യാവശ്യം ഇവിടെ എന്താറയ മോഡേന്റെ അങ്ങനെ അങ്ങേറ്റം നടത്തുന്ന ആൾ തരാം ഉം നമ്മുടെ നാട്ടിലൊക്കെ പാലക്കാര നാട്ടിലൊക്കെ ആവുമ്പോഴാണ് ആൾക്കാരെ ഈ പഴഞ്ജനആൾ
ആ ശരിക്കും എന്നിട്ടാ അവരിപ്പങ്ങനെ പറയൂട്ടോ ഇങ്ങനെ ഇട്ട് പോവാ്പ പറയൂ ആ ഈ പ്രായയി ഇിട്ടാണ് ഈ കൊച്ചിക്കോലം കെട്ടണ് ന്നൊക്കെ പറഞ്ഞ് നടന്നാർന്ന ആൾക്കാർ ഇപ്പതാ ഇട്ട് നടക്കാണ്
അതെ അതെ എന്റെ വീടിന്റെ അവിടി തെ ഇപ്പ ഉള്ള അവരെ അവരൊക്കെ ചുരിദാർ ക്കെന്തയലും നമ്മൾകൊന്നും പറയല്ല്യ കാരണം കാലം മാറി അവര ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരി സ് അ ഗ്രസ്സ്യ്യലും ഒക്കെ അല്ലേ നല്ലത് ഉപ്പൊ ഒരു ഹോസ്പിറ്റലിക്ക് പോണങ്കി തന്നെ ഈ സാരിയൊക്കെ വലിച്ചു ചുറ്റി
അതെ പെട്ടെന്ന് ആ പിന്നെ കൊറച്ചു കൂടി ക്കേ കുറച്ച് സ്റ്റാൻഡേഡും ക് തോന്നന്നത് അതായത് വേറെ മം മ കാര്യങ്ങളും വയറും കാര്യങ്ങളുന്നും കാണു ഇല്യല്ലോ ആഹ ശരിക്കഅതന്നെ നല്ലത് ചുരിദാറെന്നെ നല്ലത് ഉം
ർശ് ആ പക്ഷെ ചെലർ ഇങ്ങനെ പ്രായം കൊർ കൊറക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ന്നത് അങ്ങനെള്ളൊരു കമന്റ് കേൾക്കുമ്പോഴേ ച്ചെലർക് തോന്നാവു ആ വേണ്ട തോന്നാവേ
വെണ്ടാർന്നു എനിക്ക് അതൊക്കെ ഇഷ്ടട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് നടക്കണഎല്ലാവരു
ആ ഞാന കല്യാണത്തിന്റെ മുന്നൊക്കെ ഫുൾ ചുരിദാറ അങ്ങനെയൊക്കെ ആകുന്ന ട്ടോ ജീൻസ് ഒന്നും ഇട്ടായിർുന്നില്ല ജീൻസൊന്നും ഇട്ടർന്നില്ല ഇട്ടായിരുന്നു പിന്നെ ഹസ്ബൻഡ അങ്ങനെ ജീൻസ് ബാക്ക്‌ ഒക്കെ കാണിച്ചു അങ്ങനത്തൊന്നും ഇഷ്ടുണ്ടായിരുന്നില്ല പറയും ഇട്ടോ ഇടണോണ്ടൊന്നും കുഴപ്പമില്ല്യ കുറച്ച് ഇറക്കിയിട്ടിള്ള ബാക്ഒകെ ഇങ്ങനെ ഇറകള്ള ഡ്രസ്സ്ഇട്ടാമതിഅറി അപ്പൊ ക്രോ അപ്പൊ ഒകെ ഇടുമ്പോ ചെല കുട്ടിക് ഇങ്ങനെ വേ അവർക്ക് നല്ല തടിയുണ്ട് അപ്പൊങ്ങന ഇടുമ്പോ ഇങ്ങനെ എ ആ ഉണ്ണിയേട്ടൻ പറയും എ എന്തിനാ അങ്ങനെയൊക്കെ ഇടർന്ന് ചോദികും പ അതൊക്കെ ഒരു ട്രെൻഡല്ലേ ഇതൊക്കെറ മാമന്നൊക്കെ അറിയെ പിന്നപ്പ അവരെ കൂടെ കൂടെയ് പിന്നെ ഞാനും അങ്ങനെ ഇടലൊ
ഇടന്നോടെ അല്ല പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നട കമ് ഇപ്പൊട്ടില്ലെങ്കിൽക് എപ്പോ ആ ഇപ്പൊ സത്യ നമ്മൾ നമ്മക്കൊരു പ്ര ഒരു പരിധി വരെ നമ്മള് അത്യാവശ്യം നന്നായി നടക്ക
ക് നമുക്ക് ഇഷ്ടുള്ള പോലൊക്കെ ചിരി നോക്കിയിട്ട് ജീവിക്കണം നമ്മൾ ആരെൻടിം ഇഷ്ടം നോക്കീട്ട് കാര്ല്ല അവർ അവര്ക് ഇഷ്ടള്ള പോലെ ജീവിക്കട്ടെ നമ്മൾ നമുകുള്ള
ബാക്കുള്ളവരൊക്കെ നമ്മടെ ഇഷ്ടം നോക്കിയണ ജീവിക്കണെ അവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് പവോ ഇരിക്കുംക രിക്കും നമ്മളാര്ക് വേണ്ടിയാ
ഇത്പ്പോ നമുകുപ്പോ ഒരാൾക്ക് ദോഷം വരണരീ
അതെ അപ്പൊ ആർക്കും ദോഷം വരുന്നില്ല നമ്മുക്കൊരു ഇഷ്ടത്തിന് നമുക്കൊരു ഇഷ്ടണ്ടല്ലോ ആരിഷ്ടത്തിന് ജീവി
അതെ ചീത്ത രീതിയിലൊക്കെയാണച്ചെങ്ക പിന്നെരു കുഴപ്പല്ല്യ ആ അതെ
ഇത് നമ്മുടെ ഇഷ്ടല്ലേ ആകെ ഒരിറ്റ് ജീവിതേ ഉള്ളു അത് ആസ്വദിച്ച് നല്ലതുപോലെ ജീവി ജീവിച്ചില്ലെങ്കിൽ പിന്നെ എപ്പഴാ
അതെ അതെ പണ്ടത്ത ആൾക്കാരൊകെണചങ്കെ ഒരു നൂറ് വയസ്സും
അതെ ഇപ്പൊ അതുല്ല ഇപ്പ അതിന്റെ പകുതി പോലും എത്തുന്നില്ല ഓരോരുത്തരും പിന്നെഞ്ഞി എപ്പോഴ ജീവികുക
പറയാനും പറ്റില്ല പ്പ ഞാനും അങ്ങനെ ചിന്തിക്കണ കേട്ടോ ആദ്യക്കെ ഇങ്ങനെ വിാരിച്ചിന്നോ മ മറ്റ ഇഷ്ടത്തിനൊക്കെ നോക്കി ജീവിക്കണംൊക്കെ അപ്പൊ അങ്ങനൊന്നുമ ഇല്ല പ അവനവന്റെ ഇഷ്ടം ആമ്മ ആ ഉം നല്ല സപ്പോർട്ട് ഞങ്ങങ്ങളാവും മാരേജ് ജേർണി ഉം അപ്പൊ അതൊണ്ട് വല്ിയ കൊഴപ്പില്ല ഇടാപടാമ്പ എന്താ
ആഹ അപ്പൊ കൊഴപ്പമില്ല ആഹ ശരി ശരി ആഏ കുറച്ചപ്പ ഇരെ കണ്ടില്ല